ഇണ്ടോ ആ ആ നേത്തെല്ലാം കട്ടായി അങ്ങോട്ടടിച്ചിട്ട് ഇങ്ങോട്ടടിച്ചിട്ടൊന്നും പോണില്ല ഇത്ക്കെണ്ട് വേറെന്താ മോനൊർങ്ങിയാ
ആഹ് അതിങ്ങനെ ഒരു ഉപ്പത്താണോ തണുപ്പക്കായുണ്ട് മഴ ഇതൊക്കെല്ലേ ഇപ്പൊ തണുപ്പക്കായോണ്ട് മൂത്രോഴിച്ചിട്ട് അങ്ങനെ എണീറ്റത
ആഹ് അങ്ങനെല്ലേ ഇല്ലാ അപ്പ ഇവട മയ തോർന്നിട്ട് പ്പ പെയ്യാണ്
ആഹ് അല്ല ഇപ്പൊ രണ്ടു ദിവസയിട്ടും ഇൂടെ ഇങ്ങനെ മഴ തോർന്നിട്ടും പെയ്തിട്ടും അങ്ങനെ പക്ഷെ ഇപ്രാവിശം മഴ കൊറവാണ് സത്യം പറഞ്ഞ
ആണില്ലേ ആ അതന്നെ മഴ കൊറവാണ്
ഉം
ഞാൻ എന്താ ഭക്ഷ ഭക്ഷണം കഴിച്ചില്ലേ വൈകുന്നേരം എന്തേലും സ്പെഷ്യലക്കെണ്ടോ
വൈകുന്നേരം ചെലപ്പോ മക്കൾക്ക് എന്തെങ്കിലൊക്കെ മോനീ സ്കൂള് വി വരുമ്പോഴേ ചെലപ്പോ എന്തെങ്കിലൊക്കെ ആളങ്ങനെ കഴിക്കും ക്ക അങ്ങൂട്ടാകൊന്നുല്ല ഒരാൾ മൂതാളോ അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത കൂട്ടത്തില ആഹ് നീഴ് വയസ്സു ആഹ് രണ്ടാമത്തെ ആള് പിന്നെം എന്തെങ്കിലൊക്കെ ആയിട്ട് കഴിക്കും അവന് രണ്ട് വയസ്സ് കഴിഞ്ഞു രണ്ടര
പൊറത്തൊക്കെ പോവലുണ്ടോ ഇങള്
ആ ഭർത്താവ് നാട്ടി വരുമ്പോ പിന്നെ ഇങ്ങൾ പൊറത്തന്നെ ഗൾഫിലാവുമ്പോ പിന്നെ ഞാൻ ഞാൻ പോവും ഞാൻ എന്താ വെച്ചാല് ഇവിടെ സാധനങ്ങളും അങ്ങനെ അങ്ങനെ വണ്ടി ഓടിക്കാൻ അറിയനിക്ക് അപ്പ ഞാനിങ്ങനെ പോകും എന്തെങ്കിലും വാങ്ങാനും അങ്ങനെ അല്ലാതൊന്നുള്ള യാത്ര പോവലൊക്കെ കൊറവാ ഇക്കാ നാട്ടില്ലാത്തപ്പോ യാത്ര പോവലൊക്ക കൊറവാ നാട്ടിലുള്ളപ്പോ പിന്നെ ആ വരുമ്പത്തെ സമയലേള്ളൂ അപ്പൊ പിന്നെ കുട്ടികൾക്കും നമുക്കൊക്കെ എങ്ങോട്ടേലും പോവാൻ ആ ഒരു സമയമല്ലേ ഉള്ളൂ
ആഹ് അതാ നിങ്ങള് എന്ത് വണ്ടി ഓട്ടിക്കല് സ്കൂട്ടിയ
ആ സ്കൂട്ടി ഓടിക്കലുണ്ട് അപ്പൊ ആ അപ്പൊ നമ്മുക്ക് നമ്മുടെ എന്തേലുക്കെ ആവശ്യങ്ങൾ എന്തേലും ഒക്കെ വാങ്ങാനും പിന്നെ ഞാൻ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുണ്ട് അപ്പൊ രാവിലെയ വൈകുന്നേരവും ഏ ഏ പഠിപ്പിക്കാൻ അങ്ങനെ പോകും രാവിലെ വൈകുന്നേരം ഉണ്ട്
മൂത്ത കുട്ടിക്ക് എത്രായി
ആ ഏഴു വയസ്സ് രണ്ടാം ക്ലാസ്സിലാണ് ആഹ് ആ ഇങ്ങളെ കുട്ടികളൊക്കെ
എക്ക് കുട്ടികളില്ല
ആഹ് അപ്പൊ അപ്പൊ പിന്നെ നേരം പോവാനൊക്കെ എന്ത് ചെയ്യാ
അങ്ങനെ പോണ്പോ കളിച്ചു അനെ കാണിയാ അങ്ങനണ്ട് പോകും ഉം ഉ
പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടായി
ആഹ് എട്ട് പത്തൊമ്പത് ഇരുപത് കൊല്ലക്കെ കഴിഞ്ഞു
അത് കഴിഞ്ഞുല്ലേ അപ്പം ഇക്ക നാട്ടിത്തന്നെയാണോ
ട്ടി തന്നെ
ആ ആ എന്തേലും ജോലി വേറെന്തേലും ജോലി ചെയ്യണുണ്ടോ
ജീവൻന്നാണ് സോറി
ആ ഇപ്പൊ ലീവിനാണ് നിങ്ങള് അങ്ങോട്ട് പോവാറുണ്ടോ
ഇന്നെ പോയിട്ട് ചെംറക്കൊക്കെ പോയിന്
ആ ആ
ഒക്കെ ടൂ വന്നാലൊക്കെ ടൂറ് പോലെ യാത്രൊക്കെ പോലെ
ഞങ്ങളെ എങ്ങനെ മൂന്നാറ് ഊട്ടി പിന്നെ വയനാട് പിന്നെന്താ വാഗമൺ അങ്ങനെ പിന്നേ നമ്മള എടുത്തക്ക് ആ എടുത്ത
എല്ലാം കാണാനൊക്കെ
ആ കാണാന് നമക്ക് ഇങ്ങനെ ഓവറ ആയിട്ട് കൂടുതൽ പ്രകൃതിയൊക്കെ ആസ്വദിക്കാനൊക്കെ ഇഷ്ടള്ളോർ ഉണ്ടാവില്ലേ കുന്നുമലൊക്കെ തന്നെ കുന്നുകളാണ് കൂടുതല് നല്ല പ പച്ചപ്പുള്ള കുന്നുകള് പിന്നെ ഒരു ഇത് പൈൻ മരങ്ങളുടെ ഒരു കാട് പോലത്തെ ഉണ്ട് ആ് അതന്നെ ഉള്ളു പിന്നെ ഫുള്ള് നമുക്ക് എന്തൊക്കെയ തങ്ങൾ പാറ പറ പാലൊഴുകും പാറ അങ്ങനത്തെ പാറ കുന്ന് അതന്നെ പക്ഷെ എല്ലാ ആൾക്കാർക്കും അതാവും ഇഷ്ടം എന്ന വെച്ചാൽ ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ ഫോ പിന്നെ ചേന ആൾക്കാര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ പോണത്
ഞങ്ങള് പോയിന് മൂന്നാർക്ക് പോയിന് അപ്പൊ അവിടെ ഇത് മുന്തിരിത്തോട്ടം ഉണ്ടാവൂല അപ്പൊ ആ സീസൺ ആയിരുന്നു ഇപ്പടുത്താ പോയത് നല്ല രസമാണ് നല്ല മധുരണ്ട് ആ മുന്തിരി തോന്നുന്ന ഒരു പെട്ടി വാങ്ങി ഞങ്ങളാണ് ഇല്ല മധുരസ
മധുരം എന്താണ് ചില ആൾക്കാർക്ക് പിന്നെ എന്താണ് ഈ ചില സ്ഥലത്ത് ഓറഞ്ച് ണ്ടാവും ഓറഞ്ച് ഉണ്ടായി നക്കണണോ ആപ്പിൾ ഉണ്ടായി നക്കണണ ഒക്കെ ഒരു രസമാണ് ആ ഞങ്ങളിപ്പോ ഇക്ക കഴിഞ്ഞ പ്രാവശ്യം വന്നട്ട് ഞങ്ങള് കഊട്ടീക്കാ പോയത്
ഊട്ടിക്കല്ലേ പക്ഷെ മൂന്നാറ് വലിയ രസക്ക ഉണ്ട് ട്രക്കിങ്ങിന്റെതൊക്കെ വല്ലാണ്ട് കാണൻ നല്ല ര
ട്രക്കിങ്ങൊക്കെ ഉണ്ടെങ്കി ആ മൂന്നാറില് പിന്നെ എന്ത്ച്ചിട്ടാ ഈ വല്യ ഉട് ഇപ്പ പോയാലും നല്ല പൈസാവും എന്തിലേലും കേറണെങ്കിലേ ഇപ്പൊ ഒര് ആനപ്പൊറ ത്ത് കേറീറ്റ് നമ്മള അങ്ങനെ കൊണ്ടോവും ആന ഇങ്ങനെ കുന്നുമക്കൊക്ക കൊണ്ട് പോണോരും ഇവ്ട ഒണ്ട് കൊുപോകണ ഒരു ഇതുണ്ട് അങ്ങനെ ആ ആന ആനയുടെ ഒരു ഒരു മ്യൂസിയം പോലത്തൊര് സ്ഥാനാണ് ആന ഉള്ളത് കൊറേ ആനേള് ഉണ്ട് അവ്ടെ ആനന ആനേനെ കുളിപ്പിക്കണങ്കി നമുക്ക് കുളിപ്പിക്കാ പിന്നെ അതുപോല ആനയുടെ പൊറത്ത് കേറി ഇരുന്നിട്ട് നമ്മക്ക് ഇങ്ങനെ പോ അ ആ പിന്നെ നമ്മള കുന്ന് കേറ്റി കൊണ്ടോവും
അയ്ന്റെ കൂടെ ഒരു സഹായി ഇണ്ടാവും ഞാനെൻ്റെ കൂടെ
ആ പക്ഷെ എന്താച്ചാല് ആ ഒരാൾക്ക് ഒരാൾക്ക് കേറാൻ അവര് എഴുന്നൂറ് രൂപയ്ക്കാ വാങ്ങണേ
എത്ര നൂറ് രൂപേ
എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് അറുന്നൂറൊക്കയാ ആപ്പന്ന് വെച്ചാൽ ഇപ്പ ഞാ എനി ക്കും ൻ്റെ ഭർത്താവിനും കേറണോന്നുണ്ടങ്കി ഇങ്ങനെ ഞങ്ങക്ക് രണ്ടാൾക്ക് തന്നെ ആയിരത്തി സംതിങ് ആയില്ലേ ആഹ് അപ്പ നമുക്കത് ഭയങ്കര കൂടുതലല്ലേ അപ്പൊ ഞങ്ങള് വെറുതെ പോയിട്ട് ആ അവിടെ നിന്ന് പിന്നെ ആ നേന കുളിപ്പിക്ക്യന് അതുപോലെ ആനയുടെ ആനയുടെ ഒരു ഒരു കൊളണ്ടാവും ആ നേക്ക ണ്ടാവും നമുക്ക് കുളിപ്പിക്കാ വെള്ളോക്ക കോരി കുളിപ്പിക്കാ അ യിനെന്നെ നാന്നൂറ് അത്രക്കെയാ ഭയങ്കര കൂടുതലാ പിന്നെ ഇരവിക്കുളം വന്നി രി ഒരു ആ അയ് ഞങ്ങള് പോയി അവിടെ പിന്നെ ആ വരയാടിനേം പിന്നെ നമ്മള് നീലക്കുറിഞ്ഞി ഒക്കെ പൂക്കണ മല ഒക്കെ ണ്ടല്ലോ
മൂന്നാറില് പോയപ്പ നല്ല തണുപ്പുണ്ടെനിയോ അന്നേരം
അന്ന് ആ സമയത്ത് കൊറവാ നമ്മളിപ്പോ ഇവടെ
ഞങ്ങള് മൂന്നാറ്ലല്ലടാ നിന്നത് ഞങ്ങള് പൂപ്പാറ ന്ന സ്ഥല തണ്ട് മൂന്നാറില് നിന്നാ മതി നല്ല തണുപ്പുണ്ടായിരുന്നു അവ്ടെ
ആഹ് ഇത് മൂന്നാറില് ഞങ്ങള് പോണ സമയത്ത് യാ നമ്മളി ജൂണ് ഈ സമയ ത്തെ തന്നെ പോണത് അപ്പൊ ഈ മഴയൊള്ള സമയാണല്ലോ ഇവ്ടാവ്മ്പ നമ്മളെ നാട്ടിലന്നെ ആഹ് മഴ ള്ള സമയത്തേനി പോന്നത് ആ പിന്നെ സ്‌റ്റേ കഴിഞ്ഞാ രാവിലെ എത്തി പുലർച്ചെ പോയ്ട്ട് രാവിലെ പി പിന്നെ നമ്മള് പകലൊക്ക അവിടങ്ങനെ എറങ്ങിന്നിട്ട് പിന്നെ രാത്രി പോവും ആഹ് പിന്നെ ഇല്ല അന്ന് അനിയത്യും ഓള ഭർത്താവും ഓള് ഉണ്ണി ചെറുതാ അന്ന് ചെറുതാ അങ്ങന് ഇപ്പ സ്കൂളി ഇപ്രാവശ്യം സ്കൂളി പോവാൻ തൊടങ്ങിക്കണേ അപ്പ അങ്ങനെ പോകുമ്പോ ആ നയിറ്റ് ഇങ്ങനെ ഏ ഉമ്മല്യ അനിയത്തിയും അവള ഭർത്താവും പിന്നെ ആ ത്തിട ഭർത്താവ് വന്ന സമയ ഇവര് ഇന്റ ഇക്കെയും അനിയത്തിട ഭർത്താവും വന്ന സമയാ അപ്പൊ പിന്നെ രണ്ടാളും ഒപ്പം വന്ന സമയത്ത് ഉമ്മാനെ കൊറേ വിളിച്ച് ഉമ്മ വന്നില്ല പിന്നെ കുട്ടി ചെറുതായ കാരണേ രണ്ടാമത്തെ ആള് അന്നില്ല്യ അന്ന് മൂത്താളും മാത്രഉള്ളൂ നിക്ക്. അവളും ഉണ്ണിയാണെങ്കിലും ചെറുതാ അപ്പം
ഉം പക്ഷെ ഇനി ഇവര് ഹസ്ബൻഡ് ഓലൊക്ക വേണ്ടെ മൂന്നാർന്ന് പോന്ന് എന്താച്ചാല് ആള് പൂപ്പാറ എറങ്ങി ക്കിഷ്ടം മൂന്നാറവ്ട നിക്കാന് മൂന്നാറില് നല്ല ഈർമ ഒരു ആവ്ട ഞങ്ങളൊരു സ്ഥലം കണ്ടേ മൂന്നാറില്
ആഹ്
ഓല കൊണ്ട് നമ്മള് ഓരോന്ന് കെട്ടൂലേ അങ്ങന ഓല കൊണ്ട് എന്താ പറയാ പിന്നെ പേടിയാ എന്തു ഭംഗിയ കാണാന് ഓല കൊണ്ട് ഓലറ ഓല നമ്മള ഇവിടുത്തെ സാധാപോലെ അല്ല ഒരു ഒരു മഞ്ഞ കളറായിട്ടൊര് ഒരു പുൽമേട് പോലെ അവ്ടെ കച്ചവടം പഴങ്ങള് വിൽക്കാ രത്തിൻ മേലെ ഒര് ഏറ്മാടം കണ്ടവ്ടെ എന്തൊര് ആ പടത്ത് ഏറ്മാഡം ഇണ്ട് വഴില് ഏറ്മാഡം പിന്നെ ട്രീഹൗസ് വരണസ്ഥലംഇണ്ട് അവിടെ ട്രീഹൗസ്
ആ ആ അ ട്രീ അങ്ങനത്തെ റിസൊ ഇപ്പൊപിന്നെ റിസോർട്ടുകളൊക്കെ ഒരുപാട് ണ്ടല്ലോഅപ്പാഅവര് വേഭയങ്കര വ്യത്യാസ്ഥായിട്ടുള്ള രീതിലൊക്കെഅവര് ഓരോന്നൊക്കെ ഇങ്ങെനെഇണ്ടാക്കി നമ്മളഅവിടെനിക്കാൻ വേണ്ടിട്ടൊക്കെ ആ ഞങ്ങളങ്ങെനെ മൂത്താള് ചെറുതാകുമ്പോൾ ഞങ്ങള് വയനാട് പോയിഞങ്ങള് ടെന്റ് ഉണ്ടാവൂല്ലേ അ അയില നിന്നത് കാടിന്റെ ഉള്ളില് ഏ ടെന്റില് പക്ഷെ ആ ഞങ്ങൾക്ക് ചെന്നപ്പോ പേടിയിരുന്നു അപ്പൊങ്ങള് തിരിച്ചു പോരാൻനിന്നു നമുക്ക് ഒരാൾക്ക് ഇത്രരൂപന്നുള്ള കണക്കിലൊക്കെയാണ് ഞങ്ങൾ പോയത്പക്ഷെ കണ്ടപ്പോ ഞങ്ങക്ക്‌ മൊത്തത്തിൽ പേടിയായി പിന്നെ കുട്ടി ഞാന് കു ഈ ഞാനും ഹസ്ബൻഡും അന്നും മൂത്താള് മാത്ര ള്ളൂ പിന്നെ അതേപോലെ തന്നെ കൂട്ട്ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരനും പിന്നെ അയിന്റെ ഭാര്യണ്ട് അപ്പൊ ഞങ്ങൾക്ക് മൊത്തത്തില് ഇനി രാ ഒരു പക്ഷെനല്ല ഒരു കൊഴപ്പായില്ലാരുന്നു നല്ലരസം ഉണ്ടായിരുന്നു പിറ്റേദിവസംരാവിലെ അവര് ആയികേടുന്നു ആഹ് അയിന്റെഉള്ളിലാണ് കയിണ്ട് കൊറേ അതെന്തുവെച്ചാല് അവിടെഎറങ്ങി ഇപ്പൊആണുങ്ങൾ വന്ന് ആ ചെക്കന്മാരുണ്ടാവില്ലേഅധികം പ്രായഇല്ലാത്ത അവര് വന്നിട്ടാണ് കൂടുതല് ഇവിടെക്ക്‌ വരികഎന്നുവെച്ചാൽ ദമ്പതി കള് അവരെക്കെവരുന്നെക്കെ കൊറവാവ എങ്ങനെ ഭാര്യഭർത്താവ് അങ്ങെനെ വ പിന്നെഒരുകൊറവാവുംകൂടുതല് ആണുങ്ങൾക്കല്ലേ ഇതിന്റെയൊക്ക കൂടുതല് ഉണ്ടാവുക അപ്പൊഇങ്ങനെവന്നപ്പോവേറെയും ഒരു ടീം ഒരുആൾക്കാരുംകൂടി ഇണ്ടായിരുന്നുഅവര് കല്യാണം കഴിഞ്ഞിട്ട് അധികംആയിട്ടില്ല അവര് പുതുമോടികളാണ് ണിണിനൊക്ക അങ്ങനെവന്നിട്ടില്ല അപ്പൊ അവരും കൂടി ഉള്ളോണ്ട് ഞങ്ങക്കൊരു ധൈര്യമായി അങ്ങനെ രണ്ട് പേരുണ്ടായിരുന്നു രണ്ട് കപ്പിൾസ്ന്ന് ആഹ് ആഹ് അ കാടിന്റെ കൊറെഉള്ളിക്ക്‌ ഞമ്മളെ ജീപ്പിൽ അവര് കൊണ്ടുപോകും എന്നിട്ട് കൊണ്ടയിട്ട് ഉള്ളില് ഒരു ചെറിയൊരു അവര് ഒരു ഓഫീസ് പോലെ ഒരു ബിൽഡിങ് ചെറിയൊരുപെട്ടിനെ ഇണ്ടാക്കിയിട്ട് ണ്ട്
കെട്ടിടാ ഞാൻ വിചാരിച്ച മറ്റേ മറ്റേ സാധനല്ലേ ഒര് ഒരു ഒരു നമ്മള ഒരു കൂട് പോലെ
ആഹ് അത്ണ്ട് അത് നമുക്ക് ഇത് കെട് ക്കാനക്കെ ഞമ്മക്ക് വേ വേണ്ടീട്ട് ഓരോ ടീം പിനിക്കും എന്റെ ഹസ്ബൻഡിനും കൂടിഒരുടെന്റ് അതുപോലെ വേറെ കപ്പിൾസ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെടെൻഡ് അങ്ങനെ ഇണ്ട് പിന്നെ നമക്ക് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാറാനുംഅങ്ങനെഇള്ളതിനൊക്കെ വേണ്ടി അവര് ഈ ഒരു ബിൽഡിങ് ഇണ്ട് അയില് ഇതിന്റെ ഇതിന്റെ ആൾക്കാരു ഉണ്ടാവുല്ലോ
ആ ഇത് പറഞ്ഞാല് ഒരു കൊ ഒരു കൊട്ട പോലെ അതല്ലേ ട്രീ ജിത് പറഞ്ഞത്കാട്ടിനുള്ളില് അയിന്റെ ഉള്ളില് പാർക്ക്
ആഹ് അതിൻ്റെ ഉള്ളില്നമുക്ക് കെടുക്കാനൊക്കെ ആയില്ല തും നമുക്ക് ഏറെ ഇത്എന്താന്ന് വെച്ചാല്അട്ട ഇണ്ടാവുംഅതാപ്രശ്നം വയനാട് പോയനല്ലഅട്ട ഇണ്ടാവും ഉള്ളിലല്ല വയനാട് ഏ അയിന്റെ ഉള്ളിലേക്ക് വരൂല്ല അത്രേ അപ്പൊ അവര് പുറത്തൊക്കെ ഉപ്പും ആഹ് നമുക്ക് കെടക്കാ നീറ്റ് എണീറ്റ് നിക്കാൻപറ്റില്ലപക്ഷെ കെടക്ക്ഇങ്ങനെ മുട്ട് തിരി കെടന്നിട്ട് നമുക്കിങ്ങനെ കെടക്കൊക്കെ ചെയ്യാം നല്ല രസ തി തീ ആഹ് പക്ഷെ അവര് അങ്ങത്തെരു ആ അങ്ങനത്തെരു സ്ഥലത്താണ് ഏ ഇത് ഉണ്ടാക്കിയിട്ടിക്കണ അവര് പറയണത് അങ്ങനെ ആനയും അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും വരൂല്ല എന്തൊക്കെയണല്ലോ ഞങ്ങൾക്ക് അതൊക്കെയായിരുന്നു പേടി പിന്നെ രാത്രിയാകും ആഹ് നല്ല മൊത്തം ഏ തേ ഇതില്ലേ ഏലത്തോട്ടം ഏലക്കായ ഒക്കെ ഉണ്ടാവണേ ആ ഭാഗത്താണ് അവര് ഏലക്കായ ഒക്കെ കൂടുതല് കൃഷി ചെയ്യാ അപ്പൊ ഏലത്തോട്ടത്തിന്റെ ആഹ് അഹ്‌ ആഹ് അത് അന്ന് നമ്മള് പോണ സമയത്ത് ഏ ആയിരത്തി അഞ്ഞൂറ്ണ്ടാണ് ഒരാൾക്ക് ഒരാൾക്ക്ട്ടോ
ആ ആണല്ലേ
അപ്പൊ നമുക്ക് എന്താച്ചാല് രാത്രിക്ക് അന്ന് ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ